ഹലോ
ആഹ് കേൾക്കില്ലേ? എന്താ നേരത്തെ കോള് കട്ടായി പോയി
ഹലോ അതെ കോള് വന്നാല് നെറ്റ് കട്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് ഉം
ഉം ഇനി കോള് വെരോ
ഇല്ലാ ഇന്നി വെരൂലാന്ന് വിചാരിക്കുന്നു
അത് ശരി പിന്നെ ആഹ് അല്ല കോള് വെര്ന്നെ നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആഹ് ഒന്ന് കോള് ചെയ്തൂടായിരുന്നോ ഇന്നാല് അവർക്ക്
ആഹ് ചെയ്തു
ആഹ് അയ്ശരി പിന്നെ എന്താ പറയാ എന്താണ് എന്താ പറയാ ഇപ്പോ ഇങ്ങള് ഓൺലൈൻന്ന് ഷോപ്പ് ചെയ്യാറുണ്ടോ? ഓൺലൈനായിറ്റ് ഡ്രസ്സൊക്കെ അല്ലെങ്കി സാധനങ്ങളൊക്കെ
ഉം ഓൺലൈൻ ഷോപ്പിംഗില്ലാ
അതെലേ അതെന്താണ് ഓൺലൈൻ ഷോപ്പിംഗിപ്പം ഭയങ്കരായിട്ട് എന്താ പറയാ ഇതല്ലേ ഇപ്പം നമ്മള് കൂടുതൽ ആളുകളും യൂസായിക്ക് യൂസ് ചെയ്യണൊരു കോമൺ മെത്തേഡ് അല്ലേ ആന്തെ ഇങ്ങള് യൂസ് ഇങ്ങക്ക് എന്താണ് അതിലൊരു വിശ്വാസല്ലേ എന്താണ്?
വിശ്വാസം ഇല്ലായ്മയല്ലാ നമ്മളെ നാട്ടിലെ കച്ചോടക്കാർക്കും
ആഹ് അങ്ങനെ അങ്ങനെ ആഹ് ആഹ് അതൊരു നല്ലൊരു നന്മയാണ്
അതെലെ ആഹ് അവര് ചെല ആള്കള് നമ്മള് ഇങ്ങനെ പ്രളയം അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ വരുമ്പഴേ എന്താ പറയാ പറയാറ്ണ്ടല്ലോ എന്താ നമ്മള് ഓൺലൈനായിറ്റ് വാങ്ങര്ത് കാരണം നമ്മടെ എന്തെങ്കിലും നമ്മക്ക് ഇങ്ങനെ പ്രശ് ങ്ങള് വരുമ്പോ നമ്മളെ സഹായിക്കുന്നത്
സഹായിക്കണെ നമ്മളെ നാട്ടിലെ ആൾക്കാരല്ലേ ഇണ്ടാവൊള്ളൂ
ആഹ് അതെ അതെ അങ്ങനെ പറയുന്നത് കേക്കാറുണ്ട് പഷെ ചെല സാധനത്തിന്റെ വെലകള് ഏഹ് നമ്മള് ഓൺലൈൻ സൈറ്റീന്ന് നോക്കുമ്പഴേ ഭയങ്കര വെ ത്ള്ള മാറ്റങ്ങള് കാണാറ്ണ്ട് ഇപ്പോ നമ്മളൊക്കെന്ന് പറയുമ്പോ ഒരു മിഡിൽ ക്ലാസ്സ് നമ്മള് സാധാരണക്കാരൻ ആരാണല്ലോ അപ്പൊ നമ്മ ആഹ് മെ കൂടുതല് കുട്ടികളും ഒക്കെ ഇണ്ടാവുമ്പോ നമ്മക്ക് ചെലവുകളൊക്കെ വളരെയധികം കൂട്തലാണല്ലോ അപ്പ നമ്മള് നമ്മക്ക് എപ്പഴും നമക്ക് എന്താ ഫല ത്താവുന്നത് അവിടുന്ന് ഷോപ്പ് ചെയ്യുമ്പയെ അയക്കുംന്ന് ഇനിക്ക് തോന്നാറുണ്ട്ട്ടോ സത്യം പറഞ്ഞാ നമുക്ക് ഇവരെ സഹായിക്കണന്ന്ണ്ട് പഷെ നമ്മടെ ഏഹ് നമ്മടെ ഏഹ് ശമ്പളവും കാര്യങ്ങളൊക്കെ ആവുമ്പോ നമ്മക്ക് നമ്മളാ ആഹ് എനക്ക് വരവ് ചെലവ് അത്രത്തോളം കൊറക്കണമല്ലോ
ആഹ്
അപ്പ അത് കാരണം ഞാൻ നല്ലോണം ഓൺലൈൻ ആയിറ്റാണ് സാധനങ്ങള് വാങ്ങാറ് അത് വിചാരിച്ച് ഇവിടെ നമ്മള് ഉം പലചരക്കുകളൊക്കെ വാങ്ങും
ഉം
അല്ലാതെയ്ള്ള സാധനങ്ങള് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പ പെര്ന്നാക്ക് ഇപ്പ പർച്ചേസ് ചെയ്തില്ലായിരുന്നില്ലേ
ഓൺലൈനായിറ്റാ വാങ്ങിച്ചെ
അല്ലാ നമ്മള് വാങ്ങിയിരുന്നില്ലേ നമ്മള് ഇവിട്ന്നാ വാങ്ങിയത് അപ്പൊ തന്നെ നമക്ക് എത്രത്തോളം ഉം ക ബില്ല് വര്ന്ന്ണ്ട് ഇല്ലേ ഉം ഇത് ചെലവാണല്ലോ
ഉം
പ്പൊ അ ഈ അട്ത്ത രണ്ട് മാസങ്ങളിലായിട്ട് നമുക്ക് ഭയങ്കര നല്ല രീതില്ള്ള ചെലവ്ണ്ടായിരുന്നില്ലേ
ആഹ് ആഹ് വെക്കേഷ്ന ല്ലേ ഓഹ് അതൊക്കെ അയ്ന്റെ രു ഭാഗായിട്ട ങ്ങനെ പോകും
അതെല്ലേ അല്ല നമ്മള് എന്താ പറയാ പഷെ നമുക്ക് നമ്മുടെ ശമ്പളങ്ങളൊന്നും ആങ്ങനെ കൂടി വരുന്നത് കാണുന്നില്ലല്ലോ
ആഹ്
പൊ പഷെ എല്ലാ സാധനത്തിനും ദിനംപ്രതി വെ വെല കൂടിക്കൊണ്ടിരിക്കല്ലേ പ്പ ഗ്യാസിനൊക്കെ എത്ര എത്ര വെലയാണ് അതേമോലെ പെട്രോള് ഡീസല് അതിനൊക്കെ ദിനംപ്രതി വെ വില കൂടിയിരിക്കല്ലേ
ആഹ് ആഹ്
അപ്പോ ഷെ നമ്മടെ ഏഹ് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് വലിയ മാറ്റൊന്നും കാണുന്നതായിട്ട് കുറയുന്നതല്ലാതെ കൂടുന്നത് കാണുന്നില്ലല്ലോ
ആഹ് ആഹ്
പ്പം അതുകൊണ്ട് ഓൺലൈൻ ഷോപ്പിങ് ഞാന് നട്ത്താറ്ണ്ട്
ഇന് ഏത് ഭാഗത്ത്ന്ന ങ്ങള് ഇട്ക്കല് ന്താ എങ്ങനെ ചോയ്ക്ക
അതെ ഏതെങ്കിലും സൈറ്റ്ക ആഹ് ഞാന് എന്താ പറയ മീഷോ എനിക്ക് നല്ല രീതിയിൽ നല്ലൊരു ആപ്പായിട്ട് തോന്നിട്ട്ണ്ട് ക്ഷേ നമ്മള് മേക്കപ്പ് പ്രൊഡക്റ്റ് അങ്ങൻതെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോ ഞാൻ അതിൽ നിന്ന് വാങ്ങാറില്ല കാരണം അതിൽ അത്രത്തോളം ഫെ പ്രൊഡക്സ് ഇണ്ട്
ആഹ്
ആപ്പോ നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കാരണം ഒരു പ്രോഡക്റ്റിന്റെ നെയിം നമ്മൾ അടിച്ചു കൊടുക്കുബോ അതിൽ അത്രത്തോളം പ്രൊഡക്റ്റ് ആ നെയ്മിലന്നെ ആ ഒരു സാധനത്തിലന്നെ നമ്മള് പല വെ വേ വിലകളിൽ ഇങ്ങനെ കാണ്ന്ന്ണ്ട്
ആഹ്
അപ്പൊ നമുക്ക് ഏതിലാ ഏതാണ് ഇതില് ഒരു ജനുവിൻ പ്രോഡക്റ്റ്ന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോ ഞാൻ ആ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിന് ഇള്ള സാധനങ്ങളാണല്ലോ
ആഹ്
അപ്പൊ അത് ഞാന് അതിൽ നിന്ന് വാങ്ങാറില്ല അതിന് ഞാന് ആമസോൺ ആപ്പ് ആണ് ഉപയോഗിക്കാറ് ഹലോ ഹലോ വിണ്ടും പോയോ ഹലോ ആഹ് ഹലോ
ഡെലിവറി ചാർജ് വെര്ൻ
ഏഹ് റേഞ്ച് ഇങ്ങനെ കട്ട ആവുന്നുണ്ട് കേൾക്കുന്നില്ല ഡെലിവറി ചാർജ്
വെര്ൻ വെര്ന്നില്ലേ ആമസോണ്ല്
ആഹ് ആമസോണിൽ ഫസ്റ്റ് ഓഡർ അങ്ങനൊക്കെ ചെല സമയത്ത് ഡെലിവറി ചാർജ് വരാറില്ല ചില സമയത്ത് ഡെലിവറി ചാർജ് വരും പിന്നെ നമ്മള് രണ്ട് മൂന്ന് പ്രോഡക്റ്റ് ഒക്കെ ഒരുമിച്ച് കാർട്ടില് ഇട്ട് വച്ചിട്ട് ഒരുനാനൂറ്റി തൊണ്ണുറ്റി ഒബാത്ന് ഉള്ള സാധനം ആയി കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ചാർജ് വരില്ല അപ്പൊ ഞാൻ കൂടുതലും അങ്ങനെയാണ് വാങ്ങാറ്
ആഹ്
അപ്പോൾ എന്താ പറയുക പിന്നെന്ന് പറയണ പിന്നെപ്പോ ഏതാ സൈറ്റ് പിന്നെ മീഷോ തന്നെയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാർ അതിലുള്ള സാധനങ്ങള് ഞാനിപ്പോ ഹോം ഡെക്കോറി കൊറെ വാങ്ങിയിരുന്ന്
ഉം
അതൊക്കെ നമുക്ക് വില കുറച്ച് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക് കൂടുതൽ സാധനങ്ങളൊന്നും ഞാൻ റി റിട്ടാണ് അടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഷോപ്സീയിലും അതുപോലെ തന്നെയണ്ട് പക്ഷെ ഷോപ്പ്സീല് റിട്ടേൺ ഓപ്ഷന് വളരെ കുറവാണ് നമ്മള് ചില സാധനൊക്കെ പെട്ടെന്ന് ആ അശ്രദ്ധയിൽ നമ്മള് എടു ക്കുമ്പോ നമ്മള് റിട്ടേൺ ഉണ്ടോന്ന് നമ്മള് ചെക്ക് ചെയ്യാൻ മറന്ന് പോകുല്ലോ അപ്പോ അത് ഞാൻ ചില ചില സാധനങ്ങൾക്ക് ഓർഡർ ചെയ്ത് വരുമ്പോൾ ചില സമയത്ത് ക്വാളിറ്റി വളരെ കുറവായിരിക്കും അപ്പൊ അത് റിട്ടേൺ ഉണ്ടാവില്ല അപ്പൊ നമുക്കത് വളര അധികം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ
ഉം
അങ്ങനെ ഇപ്പോൾ മോ മക്കൾക്ക് ടിഫിനൊക്കെ ഷോപ്പ്സിൽ നിന്നായിരുന്നു വാങ്ങിയിരുന്നത് കേട്ടോ പിന്നെ നല്ല വാട്ടർ ബോട്ടിലും ഓർഡർ ചെയ്തിരുന്നു അതും വന്നിരുന്നു പക്ഷേ അത് ആയിരം എം എല്ലിൻ്റെ ആയപ്പോൾ നമുക്ക് ഭയങ്കര അത് നല്ല വലുപ്പാണല്ലോ
ആഹ്
നിങ്ങൾ മക്കൾക്ക് എത്ര ചെറിയ കുപ്പിയാണോ ഉപയോഗിക്കാറ്
ചെറുതാണ് ഉപയോഗിക്കാറ്
ആഹ് അവർക്ക് കൊണ്ട് നടക്കാനൊക്കെ അതായിരിക്കും നല്ലത് ഞാനൊന്നട്ട് അത് റിട്ടേൺ അടിച്ചിട്ട് പിന്നെ ഇവിടുന്ന് വേറെ വാങ്ങുക ചെയ്തത് കണ്ട് വാങ്ങി വാങ്ങി
ഉം
അങ്ങനെ പിന്നെ ഇപ്പം പിന്നെ മഴയല്ലേ ഏഹ്
ആപ്പില് പിന്നെങ്ങള് സെർച്ച് ചെയ്യുമ്പോ എന്താ സ്റ്റ എന്താ മക്കളെ സ്റ്റഡി ടേബിളായിട്ട് വരുന്നില്ലേ
ആഹ്
ആഹ് അയിന് എത്ര റേറ്റ് ഒന്ന് നോക്കണേ
ആഹ് ഞാൻ കൊറെേ ദിവസായി നല്ലൊരു സ്റ്റഡി ടേബിള് എല്ലാ ആപ്പിലും ഞാന് ഏഹ് നോക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എങ്ങനത്താണ് നിങ്ങൾ കിഡ്സിൻന്റെറെ ആ ഇതൊക്കെ ഉള്ളതാണോ നോ ക്കുന്ന കുറച്ച് പ്രിൻസും കാര്യങ്ങളൊക്കെണ്ടായിട്ട് ഒരു ചെയറൊക്കെ ഉണ്ടായി് ചെറിയ കുട്ടികളതാണോ
ആഹ് നല്ല ചെറ നല്ല ചെറുതല്ല കൊറച്ച് ഒരു സ്റ്റോറേജ് ഓരെ ബു ക്കൂതൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയേ
ആഹ് അത് വേണം അത് ഞാൻ അതിലൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ അതിലൊക്കെ ഞാൻ ഇപ്പ ഞാൻ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ പതിനായിരത്തി ഫസ്റ്റ് ക്രൈയിലൊക്കെ പതിനായിരത്തി ത്തിന്റെ മുകളിലാണ് റേറ്റ് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നി എനിക്കും അത് നല്ല ആഗ്രഹമുണ്ട് അവരുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ ആയിട്ട് അത് ചെയ്ത് കൊടുക്കാൻ അപ്പൊ ഞാന് ഇവിടു നമ്മൾ ഫാബ്രിക്കേഷൻസിൽ ചോദിച്ചു നോക്കാന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെ സ്പേസിന അനുസരിച്ച് അവര് സെറ്റ് ചെയ്ത് തരുല്ലോ
ആഹ് ആഹ്
അപ്പൊ ഞാനതാ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് അതില് ഞൻ കൊറ ദിവസായി ഇങ്ങെനെ ഓരോ റീൽസ് കാണുമ്പോൾ എൻ്റെയിൽ കുറേ റീൽസ് മാത്രമേ ഇപ്പോൾ വരാറുള്ളൂ കാരണം ഇൻക്കത് നമ്മള് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ ഫീഡ് കണ്ടറിഞ്ഞു തരുവല്ലോ
ആഹ് ആഹ്
അപ്പോ അത് നോക്കിട്ട് എനിക്ക് നല്ലത് കിട്ടിയില്ല ഒക്കെ ഒന്നെങ്കി ഭയങ്കര ചെറുതായിരിക്കും സ്റ്റോറേജ് സ്പേസ് ഒന്നും ഞാൻ കാണുന്നില്ല
ആഹ് ഞൻള മക്കളെ ബുക്കും ബാഗൊക്കെ സ്റ്റോർ ചെയ്യാനും അവൽക്കരിക്കാനും കൂടെ സൗകര്യംല്ലേ
ആഹ് അതെ നമ്മള് ഇപ്പം ഉം നമ്മളിങ്ങനെ പറ സ ക്ലാസ് എടുക്കുമ്പോ അവർക്കൊരു ഇടം നമ്മള് പഠിക്കാനും ഇതും ചിലപ്പോ അവർക്ക അതൊരു ഭയങ്കര ഇഷ്ടയിരിക്കും അപ്പൊ പഠിക്കാൻ ഒരു ഉഷാറുണ്ടാവല്ലോ
ഉം
ആഹ് അതിലൊരു മെച്യൂരിറ്റി വാര്യും ചെയ്യും നമ്മളെല്ലാ സാധനങ്ങളും അവിടെന്നെ കൊണ്ടുവച്ച് ശീലിച്ചാലൊക്കെ അവർക്ക്ന്നെ ഒരു ചിട്ട വരയും ചെയ്യും
ചിട്ടവരനെ ഡൈനിങ് ടേബിൾായിട്ട് വലിച്ചിടൂല്ല
ആഹ് അതെ മക്കള് ഞാനും അതെ ചില സമയത്തൊക്കെ വായിക്ക എന്ന അവർക്ക് മാത്രം ഏതിയല്ല അവ അവരുടെ എല്ലാ കാര്യങ്ങ അവിടെണ്ട് ഡംമ്പ്യ്തോളൂ
ഉം ഉം
ഞാനും അതെ ഏഹ് ഒരു എൽ ഷേ്പിലാണ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്യണം അപ്പൊ എനിക്ക് ഒരു എൽ ഷേപ്പിലുള്ള ഒരു ഇത്ങ്ങനെ ഉണ്ടാക്കി നിൽക്കണംമെന്ന് ആഗ്രഹണ്ട് ഞാനത് ആളോട് ആ ഫാബ്രിക്കേഷൻ ചെയ്യണ ആളോട് ചോദിക്കണംന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്
ഏഹ്
കുറെേ ദിവസായി ഞാൻ വിചാരിക്കുന്നു
ഉം
ഞാൻ ചോദിക്കുമം ഞാൻ പറഞ്ഞു തരണ്ട്ട്ടോ
ആഹ് ചോദിക്കുമോന്ന് പറയണേ
ആഹ് ആയിക്കോട്ടെ
ഉം
എന്താ പറയാ എന്ന
അതെ കുറച്ച് വൃത്തിക്ക് ചെയ്യിച്ചാല്
ആഹ് അതെ ഇപ്പോ ഞാനും അതെ നിക്ക്കുറേ ഞാനരു റൂമ് അവർക്ക് വേണ്ടി സെറ്റ് ചെയ്യണന്ന് കൊറേ ദിവസായി വിചാരിക്കുന്ന് അവര് കിടക്കാറൊന്നുല്ല പക്ഷെ എന്നാലും
ഏഹ്
ദേ അവരുടെ കാര്യങ്ങള് ഇനിയിപ്പോ രാത്രി ഒയിച്ച് ബാക്കി എല്ലാ സമയത്തും ഓര്ക്കത് അതൊരു യൂസ്ഫുള്ളാവ്വല്ലോ കാണുമ്പോ തന്നെ ഒരു ഇഷ്ടയിരിക്കുവല്ലോന്ന് വിചാരിച്ച്ട്ട് ഞാൻ
എനിക്ക് ബേബിയൊക്കെ വന്നാല് കെടക്കാനും അവിടുന്ന് ഉപയോഗിക്കേണ്ടി വരുവല്ലോ
ആഹ് അതെ
ചെറുത് വന്നാ നമ്മളെന്തായാലും ഒരാ ഡിസ്റ്റന്റ് കൊടുക്കേണ്ടി വരും മക്കളായിട്ട്
ആഹ് അത് വേണ്ടി വരും അവരു നെലത്താ കെടക്കാറ് പക്ഷെ കാരണം കട്ടിലെല്ലാ രും കൂടെ കൈ കടെ കെടക്കാ ഇപ്പ ഈ സമയത്ത് മക്കളൊക്കെന്ന് പറഞ്ഞാല് ഒരു കാല് അയ്ന് ഓ ഓര് ഓ ഓല് എങ്ങ് എങ്ങനെ കെടന്നാലും അവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുവല്ലോ കെടന്നൊറങ്ങി കഴിഞ്ഞ
ഉം
അപ്പൊ അതുകൊണ്ട് എന്താ പറയാ എന്നാ ആയിക്കോട്ടെട്ടോ ഞാൻ വിളിക്കാവേ
ആഹ് ശെരി